ഹലോ
ഹലോ
ഹലോ റേയ്ഞ്ച് ഉള്ളോട്ത്താണോ നിക്ക്ണ
അതെ അതെ മുറ്റത്താണ്
ഉം
അപ്പൊ ആരെ വിളിച്ചാലും ഇങ്ങനെ പുറത്തു നിന്ന് വിളിക്കേണ്ടി വരുവല്ലോ ചൂടത്ത്
അതെ അതെ പുറത്തിറങ്ങി നിക്കപ്പ ഒരു രക്ഷയില്ല
ഉം
ചോറുണ്ടോ
ഇത ഇപ്പൊ ചോറ്ന്ന് കഴിഞ്ഞള്ളൂ അവിടെയോ
ആഹ് ഞാനും കഴിച്ചു എന്താ കഴിച്ചേ?
ഇവിടെ മോരുകറിയായിരുന്നു
ആഹ് ഇവിടെ രസം
അവിടെ ഉം രസം
ഉം
അമ്മൂമ്മയും വെല്യച്ചനൊക്കെ വന്നോ ചോറ് കഴിക്കാൻ
അമ്മ വന്നില്ല അച്ഛനുണ്ട് അച്ഛൻ കഴിച്ചിട്ട് അവിടെ കിടന്നു കൊറച്ച കഴിഞ്ഞ
ആഹ് ആഹ് ആഹ് ഞാൻ കൊറെനാളായി നീന്തല് പിടിക്കണന്ന് പറയാ അന്ന് ഞാൻ പറഞ്ഞില്ലേ
ആഹ് പറഞ്ഞു പറ
ആഹ് എന്നിട്ട് ഞാനിപ്പോഒരു നീന്തല് പഠിക്കാൻ ഒരു സ്ഥലത്ത് പോയിചേർന്നു
എവിടെയ
നീലീശ്വരത്ത്
അവിടം വരെ പോണല്ലേ
പക്ഷെ ആഹ് അത്ര സമയമൊന്നുല്ല ഒരു അരമണിക്കൂർ ഒറ് അരമണിക്കൂറില്ല അതിനുള്ളിലെത്തും
ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ അവിടെ
ആ ഇന്നലെയാണ് ഞാൻ ആദ്യയിട്ട് പോയി തുടങ്ങിയത് അപ്പൊ ഒരു ഇരുപത് ഇരുപത് പേരെന്തണ്ടായി ഇരുപത് ഇരുപത്തിഞ്ച് പേരെന്തണ്ടായി
ആഹ്
അതില് ചെറിയ പിള്ളേര് ഇപ്പൊ അമ്പാടിയുടെയും മീനുട്ടിയുടെ ഒക്കെ പ്രായം തൊട്ട് വയസ്സായ ആൾക്കാര് വരെയുണ്ട്
ഉം എത്രപ്പ ഫീസ്?
ഫീസ് ആ മൂവായിരം രൂപ
ആഹ് അത് മാസത്തേക്കാണോ ഒരു മാസത്തിലാണോ
അല്ല ഒരു മാസന്നുല്ല ഇരുപത് ദിവസേ ഉള്ളൂ ഉം ഇരുപത് ദിവസത്തേക്ക് വേറെ കുറ സ്ഥലത്ത് അന്വേഷിച്ചപ്പോ പതിനഞ്ചച് ദിവസത്തേക്കൊക്കെയ മൂവായിരത്തി അഞ്ഞൂറൊക്കെ പിന്നെ എല്ലായിടത്തും വെച്ച് നോക്കിപ്പോ ഇത് കൊറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി
അത്യാവശ്യ സ്ഥലം ഉണ്ടല്ലേ
ആഹ് നല്ല രസണ്ടവിടെ ഏഹ് അതൊരു വീടാണ്
ഓഹ്
ഏഹ് ആഹ് വീട്ടിലെ സ്വിമ്മിഗ് പൂളാണ് അതൊരു വീട്ടില് ചേച്ചിയും ചേട്ടനും ഉണ്ട് ഭാര്യയും ഭർത്താവ അവര് തന്നെയാണ് കോച്ച് പഠിപ്പിക്കുന്നതൊക്കെ അവര് തന്നെ അവരുടെ വീടിനോട് ചേർന്ന് തന്നെ അവരൊര് വലിയ പൂള് കെട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ ആഹ് ആഹ് ഇവര് തന്നെ പഠിപ്പിക്കും എന്നിട്ട് വേണ്ട ബാത്റൂമും ഡ്രസ് ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനുള്ള നല്ല നല്ല സൗകര്യള്ള നല്ല പെർഫെക്ട് ക്ലീനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു എനിക്ക് പോയപ്പ
എന്നാലും ഇപ്പൊ ശ്രദ്ധിക്കണട്ടോ കാരണം ഇപ്പോ ഏഹ് വെള്ളം ഒഴുക്കില്ലാത്ത വെള്ളത്തിലൊക്കെ കുളിക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടല്ലേ ശിഖല്ല ഒക്കെണ്ടല്ലോ
ആഹ് ഞാ അത് അവരോട് ഇങ്ങനെ ഈ വെള്ളം ക്ലീൻ ചെയ്യണതൊക്കെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു അവരത് ഒക്കെ പ്യൂരിഫൈ ചെയ്തിട്ടൊക്കെയാണ് ഇപ്പ ആൾക്കാർക്ക് വെള്ള വെള്ളത്തിൽ ഇറക്കൂള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മള് വെള്ളത്തി ഇറങ്ങ്ണീന്റെ മുമ്പ് കുളിക്കണം കുളിക്കാ ആഹ് ഡ്രസ്സ്യ്യ ഡ്രെസ് ഇട്ടിട്ട് കുളിക്ക എന്നിട്ടേ വെള്ളത്തിൽ ഇറങ്ങാൻ പാടൊള്ളു വെള്ളത്തി വെള്ളത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ വീണ്ടും കുളിക്കണം മീൻ ഏഹ് ആഹ് മേലോക്കെ ഒന്ന് നനക്കണം മൊത്തത്തിൽ ഒന്ന് നനക്കണം തല തൊട്ട താഴെ വരെ നനയ്ക്കണം എന്നിട്ടേ അവിടുന്ന് പോവാൻ പാടുള്ളൂ
നല്ലതാ പരമാവധി ആഹ് വെള്ളം പൊറത്ത് ആഹ് ഇപ്പ കൂടുതലും വാർത്തകളിലൊക്കെ കേക്കാലോ ഇന്നലെ ഒരു കുട്ടി മരിച്ച കണ്ടു അപ്പാ അറിയില്ല ഏതു വഴിക്കാ രോഗങ്ങൾ പകരുന്നന്ന് അറിയില്ലല്ലോ
ആഹ് ശരിയാണ് ശ്രദ്ധിക്കണ എനിക്കി
മം പൂളിലെ വെള്ളം കുളത്തിലെ വെള്ളോക്ക ഒരുപാട് പൊറത്തേക്ക്ങ്ങ് പോവൂലല്ലോ ഒഴുകി പോവൂല ല്ലോ പുഴയിലൊക്ക അത്യാവശ്യം കോഴപ്പല്ല ഒഴുക്ക് ണ്ടാവും ഈ പൂളിലും കുളത്തിലൊന്നും അധികം ഒഴുക്ക് ഇണ്ടാവില്ലല്ലോ അപ്പൊ അത് കാരണം കൂടുതലായിക്കും ന്നാ പറയന്നെ കേട്ടെക് ണെ
ഉം ഉം ഉം ശ്രദ്ധിക്കാം
എത്ര മണിക്കാ പ്പാ ക്ലാസ്
വൈന്നേരം ഒര് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോ പോകും അവിടെ എത്തണം എന്നിട്ട് ഒരു ഒരു മണിക്കൂർ ഉണ്ടാവും ഏഴുമണി വരക്കെ ണ്ടാവും
ആഹ് ഒറ്റക്ക് പോവോ
ആഹ് ഒറ്റക്ക് ഓവും വല്യ ദൂരൊന്നുല്ല
മം
കാലഡീജല്ല അവിടെന്ന അടുത്ത ബസ് കേറാ അപ്പതന്നെ
ആഹ്
ഇവിടന്ന് കാലടിക്ക് പോണ ദൂരോ ഉള്ളു കാലടിന്ന് അങ്ങോട് പോവാൻ ബസ്സും പിന്നെ കൊറേണ്ട് അതോണ്ട് കോഴപ്പല്ല
നല്ലതാ പഠിക്കിന്നത് നീന്തല്
പഠിച്ചോക്കന്ന് വിചാരിച്ചു
എന്നെ ഇവിടെ ഇവിടെള്ള ചേച്ചിമാരൊക്കെ ഇടക്ക് വിളിക്കാറുണ്ട് വാ പഠിപ്പിക്കാം പക്ഷെങ്കി പേടിയാ നമ്മുടെ ഇവിടെ കോളം ഉണ്ടല്ലോ ആഹ് ചേച്ചിമാർക്കൊക്കെ അറിയാം നീന്തല് അപ്പ എന്നോട് പറയാറ്ണ്ട് വാ പഠിപിച്ച് തരാന്ന് പക്ഷെ എനിക്ക് പേടിയാ
പേടിക്കണ്ട പക്ഷേ ഇന്നലെ ഞാൻ വെള്ളത്തിൽ സത്യം പറഞ്ഞ എറങ്ങി എപ്പോ അല്ലെങ്കി വെള്ളം കണ്ടപ്പോ തന്നെ നിക്ക് നല്ലൊരു പേടിയായി ഉള്ളില് ഭയങ്കര ടെൻഷൻ ആയി കാരണം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നോറും പ്രഷർ കൂടി വരാല്ലേ അപ്പൊ അത് നമുക്ക് ഒക്ക നമ്മടെ ശരീരത്തിൽ അനുഭവപ്പെടും അപ്പൊ ഭയങ്കര പേടിയായിട്ട് ഞാനാണെ വെള്ളത്തില് നിന്ന് വെറക്കായിരുന്നു
എന്നാ പ്പോറത്തുള്ള സ്ഥലത്തോ ആഹ് ആൾക്കാരൊക്കെ ചെയ്യണണ്ടോ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടിയാളെ എടുത്ത് ഇടാ വെള്ളത്തിലേക്ക്
അവർക്ക് പെട്ടെന്ന് നീന്തല് പഠിക്കാൻ പറ്റും പെട്ടെന്ന് ആഹ് മുങ്ങി പോണ ഒര് ഇതില്ല
ആഹ് കഴിഞ്ഞ ദവസോം ഞാനൊരു വീഡിയോ ഉണ്ട് ചെറിയ കുട്ടി എനിക്കി തോന്നുന്നു രണ്ടര വയസ്സ് കഷ്ട്ടി ഇണ്ടാവുള്ളു ആഹ് കൊച്ചിന എടുത്ത് വെള്ളത്തിലേക്ക് ഇടാ എന്നിട്ട് ആഹ് കൊച്ച് നന്നായിട്ട് നീന്തണ്ട്
അത് പൊങ്ങിക്കിടക്കും ശരിക്കും നമ്മള് വെള്ളത്ത് പൊങ്ങി കടക്കും വലിയ പേടിക്കൊന്നും വേണ്ട പ്പൊ ആരെങ്കിലും നീന്തല് പഠിപ്പിക്കാന്ന് പറഞ് വിളിക്കയാണെങ്കി പോയിക്കോ ട്യൂബ് ഒക്കെ എടുത്തിട്ട് പോയാ മതി
നമ്മടെ ഇവിടെ ഒന്നും കോഴപ്പോല്ല നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങളില പേടിക്കേണ്ട കാര്യള്ളൂ
മം പഠിച്ചു വയ്ക്കായാണെങ്കിൽ പിള്ളേരെയും പഠിപ്പിക്കാലോ
മം എന്റെ പോന്നോ
അതൊരു ആഹ് അർഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് എപ്പഴെങ്കും എപ്പഴാ നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ വരാണേന്ന് പറയാം പറ്റില്ല
അതെ അതെ പിന്നെ അമ്മ വന്നോ
ആഹ് അമ്മ വന്ന് കുളിക്കണു
നോക് ഇപ്പൊ വന്ന്ണോ
അല്ല അല്ല വന്നിട്ട് ഒരൂ ഒരു മണിക്കൂർ മുമ്പ് വന്നതാ ഒന്നര മണിക്കൂറ് മുമ്പ് വന്നതാ
ആഹ് ചിറ്റ ഇവിടെ വന്നു അപ്പാ അമ്മ രാവിലെ കണ്ടപ്പോ പർഞ്ഞാര്ന്നു ചിറ്റയെ വിളിക്കണം അപ്പൊ റേഷൻ കാർഡ് കൊട്ത്തു വിടണോംന്ന്
ഉം എങ്ങനെയിണ്ട് ആന്റിക്ക് എങ്ങനെയിണ്ട് ഇപ്പോ
കൊഴപ്പൊല്ല എടക്ക് പനി ചെലാ എന്താ പറയാ എടയ്ക്ക് അലർജി ഇണ്ട് അങ്ങനെ ഓരോ രോ അസുഖങ്ങൾ
ആഹ് അതെനിക്ക് തോന്നുണ് അവ്ടെ പൂച്ചയ്ക്കെ ണ്ടല്ലോ അതായിരിക്കും
ആയിരിക്കാം
അതായിരിക്കും
ഉം ഇവിടെം വര്ന്ന്ണ്ട് പൂച്ച ഒരുപാട് ഇപ്പൊ രണ്ട് ചെറിയ പൂച്ചെണ്ട് അത് ഗ്രില്ലിന്റെ ഇടേക്കൂടെ കേറിംങ്ങ് പോരും അല്ലെങ്കീ മേളീ കൂടെ വരും
ഉം ഉം അത് ആഹ് അവന് ചെൽപ്പതൊക്കെ അലർജി വരൂട്ടാ
അതാ ഞങ്ങള് കേറ്റാറേയില്ലേ വീട്ടില് കാര്ണം അറിയില്ലല്ലോ രോമം വരുന്നത്
ഉം അതെ ഇവടെ പൂച്ചക്കെ ഇണ്ട് പക്ഷെ എനിക്ക് പ്രശ്നൊന്നുംല്ല
ആഹ് പിന്നെ പ്രശ്നം യതൊണ്ട് ഞാൻ കേറ്റേയില്ല പക്ഷേ കഴിഞ്ഞവ്സൊക്കെ ഒരു പൂച്ച നടക്ക്ണ്ട്
എവ്ടെ
ഇവിട് തന്നെ കാണാലോ പ്പൊ
ഉം ഉം ഉം വീട്ടീ പോവല്ലേ ചേച്ചീ
ഉം ഇനി യിപ്പ പോണില്ല കൊർച്ചോസം കഴിഞ്ഞിട്ട് ഇപ്പ അട്ത്ത ആഴ്ച അവധി വര്ന്ന്ണ്ടല്ലോ
മുഹറത്തിന്റെ മുഹറത്തിന്റെ അവധി
അയ് ഏതായ്ച്ചെ അത്
ഉം അട്ത്ത ആഴ്ചെം തോന്നുണു ഇരുപത്തി ആറാം തീയതീ ഇരുത്തഞ്ച് അങ്ങനെ ആണെന്ന് തോന്നു അങ്ങനെയാണെങ്കി ആഹ് ദിവസങ്ങൾല് പോകാംന്ന് കര്ത് ന്ന് അപ്പാ അട്പ്പിച്ച് മൂന്ന് നാലോസം കിട്ടും കൊഴപ്പമില്ല എന്നാലും ഉം ബുദ്ധിമുട്ടാണ് വയ്യാതെ കെട
ഉം എപ്പഴും ഹോസ്പിറ്റലൊക്കെ പോണ്ട് വരോ അടെ ഓരോ മാസം ചെക്കപ്പിനെക്കെ പോണോ
ഇല്ല ഇല്ല ചെക്കപ്പ് ഒന്നുംല്ല ഏഹ് എടക്ക് ഏഹ് എന്തെലും ബുദ്ധിമുട്ട് ണ്ടെങ്കി നമ്മള് ആരെങ്കിലും അതായത് ഏഹ് ഞാനോ വേറെ ആരെലും ചെന്ന് ഡോക്ടറെടുത്ത് കാര്യങ്ങള് പറഞ്ഞാ മതി
അപ്പാ മര്ന്ന് മാറ്റി തരാ അങ്ങനെ മര്ന്ന് വേറെ എന്തെലും തരെ ചിയ്യും ഇല്ലേ ഫോൺല് സംസാരിച്ചാ മതി എപ്പഴും പോവണ്ട ഇപ്പൊ ഒരു മാസം രണ്ട് മാസ്ത്തേക്കുള്ള ഗുളിക തരും അതും രാജയ്തീന്ന് വാങ്ങിക്കണൊന്നില്ല നമ്മളത് വാങ്ങിക്കാർല്ല നമ്മള്ള് ഇവടെ അട്ത്ത് ഹ് കൊറച്ച് എമൗണ്ട് കൊറ ക്ക്ട്ട്ണ ഹ് ഒരു ഷോപ്പ് ഇണ്ടല്ലോ അഹ് നീതി ഒക്കെ ഇണ്ടല്ലോ അപ്പ അവടന്ന് വാങ്ങിക്കാറ പതിവ് മ് അപ്പൊ അവട്ന്ന് വാങ്ങിക്കാം രാജീവീലൊക്കെ ഭയങ്കര തെരക്കാണ് ഒരുപാട് നേരം നിക്കണം മരുന്ന് വാങ്ങിക്കാനൊക്കെ
പിന്നെ കൊറച്ച് വെല കൂടുതലുആണ് അല്ലെ
അതെ അതെ അപ്പ നമുക്ക് ഇവിടന്ന് വാങ്ങിക്കുമ്പോ അത്രേം ഹ് രൂപ വരില്ല കൊറച്ച് കിട്ടും
അത് നല്ലത എന്തായാലപ്പൊ ഉം അതെ
അവടെന്ന് വെച്ചാ ഒരു മാസ്ത്തേക്ക് രണ്ട് മാസ്ത്തേക്ക് ഒരുമിച്ച് എഴുതിത്തരും അപ്പ അത്രേം വാങ്ങിക്കേണ്ട ആവിശ്യം നമുക്കില്ല
ഉം ഉം
ഇവടെ അട്ത്ത് എടക്ക് പോയി വാങ്ങിക്കും അത്രേ ഒള്ളൂ ചെക്കപ്പൊന്നും ഇല്ല നമ്മക്ക് ഹ് നാല് മണിക്ക് ശേഷെ വെരൊള്ളൂ
എങ്ങനെ അവര് സ്കൂൾ ബസ്സിനാന്നെ
ആഹ് അതെ അതെ
ആഹ് ആപ്പാ അങ്ങോട്ട് പോയി കൊണ്ടരന്നും വേണ്ടല്ല വീടിന്റെ പടി വരേ വര്ല്ലേ
വരും വരും എന്നാലും ബുദ്ധിമുട്ടാണ് അവടെ ഫ്രണ്ടില് വരെ വന്നാലും ഉം എന്ത്യെ വരാത്തെ കാരണം താ രാവിലെ നമ്മള്പ്പോ ഇവടെ നിന്നിലാന്ന് വെച്ചോ അപ്പ ചോ എന്താ ഇന്നെ കൊണ്ടന്നാക്കാത്ത്ന്ന് വീടിന്റെ മുമ്പി തന്നേണ് വണ്ടി നിർത്ത്ന്നത്
എന്നാലും അവർക്ക് ആഗ്രഹം ഇണ്ടാവൊലോ അമ്മ കൊണ്ടന്നാക്കണം ബാഗൊക്കെ പിടിച്ച് ഒടുക്കണം
അതെ നല്ല വെയ്റ്റാ ഒള്ള ബുക്ക് മുഴുവനുണ്ട്
അപ്പാ ഇവർക്ക് ബുക്ക് അവടെ വെച്ചിട്ട് വരാമല്ലേ
രണ്ട് മൂന്ന് ബുക്കൊക്കെ അവര് വാങ്ങിച്ചു വെക്കുന്നുണ്ട് ബാക്കി എല്ലാ ബുക്കും ദിവസും കൊണ്ടു പോവുന്നു
ആഹ് ബുക്കവട വെക്കാണെകി പിനിം കൊഴപോല്ല
ശെരി എന്നാ വിളിക്കാം
ആഹ്